അലോ-
ഹലോ-
ആ കേക്കാവോ-
ആ ഇപ്പം കേക്കാം-
വാ-
ഞാനിവിടെ വെറുതെ ഇരിക്കുവാരുന്നു-
ആ ഞാൻ വിളിച്ചതേ-
ആ
ആ ഈ പ്രാശം പൊങ്കാലി ഇടുന്നുണ്ടോ അമ്പലത്തില്
ആ
അത് എനിക്ക് തോന്നോ ആ ഡേറ്റ് ഡിക്ലെയർ ചെയ്തില്ല അപ്പൊ ഞാാനോർത്തു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുമിച്ചല്ലേ ഇട്ടേ അപ്പൊ ഇപ്രാവശ്യം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ ഹലോ ഹലോ ഹലോ കേക്കത്തില്ലേ
മാർ പ
കോള് വിട്ട് പോന്നുണ്ടല്ലോ
ഏ
റേയ്ഞ്ച് പ്രശ്നമുണ്ടോ ക്ലിയർ ആയിട്ട് കേക്കത്തില്ല വിട്ടു വിട്ടു പോവുന്നു
ഇവിടെ ഇങ്ങനെ റേജ് പ്രശ്നം ഇല്ല കേക്കുന്നില്ലേ
ആ ഇപ്പൊ കേക്കാ ഇടക്ക് കൊറച്ച് പറഞ്ഞന്ന് മിസ് ആയി പോയായിരുന്നു
ആണോ ഇപ്പൊ കേക്കാവോ
ആ ഇപ്പൊ കേക്കാം ഇപ്പൊ കേക്കാം
ആഹ് ഓക്കെ ഓക്കേ
ആഹ് അല്ല പൊങ്കാല ഇടുന്നുണ്ടോന്ന്
അം
ആഹ് അതെ അതെ അതെ
ആഹ് അപ്പം അങ്ങനെ ആന് അറിയത്തില്ല എല്ലാം നോക്കീട്ട് പറ്റുവാനെങ്കി ഇടാം
ആ ആഹ് എടുവാണെങ്കിൽ എന്നോട് കൂടെ പറയണം നമുക്ക് ഒരുമിച്ച്- പോകാവേ ഇവിടെ ഞാൻ ആലോചിക്കും ഞാൻ ആലോചിക്കുന്നുണ്ട് ചെപ്പോഴുണ്ട് ഞാൻ വിളിക്കാവേ ഹലോ
ആഹ് ഞാൻ പറ്റുവാണെങ്കിൽ ഒരു
ഹലോ
കേക്കുന്നില്ലേ
ഇടക്കിടക്ക് വിട്ട് വിട്ട് പോകുന്നത എന്താന്ന അറിയത്തില്ലല്ലോ
ആഹ് എന്തോ പ്രശ്നുണ്ടല്ലേ
ആഹ് എടക്ക് ഇത് റേഞ്ച് പോകുന്നാണോ എന്തോ മഴയൊക്കെ ആയോണ്ടേ
ആഹ് അതെ അവിടെ മഴയാല്ലേ
ആഹ് മഴയാന്നേ നല്ല മഴയും കാറ്റും
ആഹ് ഇവിടെ അതെ നല്ല മഴയാ
ആഹ്
കൊച്ചിനേ സ്കൂളിൽ വിടാറാകുമ്പോഴും മഴ തിരിച്ചു വരുമ്പോഴും മഴ
ആഹ് അതാണ്
ഉം ഭയങ്കര പാടാ ഇവനാണെങ്ക നടക്കത്തല്ല ഇവനെ എടുത്തോണ്ട് നടക്കണം
ആഹ്
ഓനീ ബായ്ഗ് ഒക്കെ ഇട്ട് വയ ഭയങ്കര കഷ്ടപ്പെട്ട വരുന്നെ
ഹശോട സ്കൂളിൽ പോവാൻ ഇഷ്ടവാണോ അതോ വഴ ക്കാണോ
ആഹ് ഇഷ്ടവാ രാവിലെ ഹാപ്പി ആയിട്ട് പൊക്കോളും
ആണോ ഹ്
ടാറ്റയൊക്കെ തന്ന് പൊക്കോളും കരച്ചിലൊന്നുമില്ല
ആണല്ലേ
ഉം
മ് മ് എന്റെ ആണെങ്കി ഇവിടെ നാ ത്തൂന്റെ ഒരു കൊച്ചുണ്ടേ അങ്കമ്പാടി പോവാനായിട്ട് ഭയങ്കര കാറിച്ചിയാന്ന് പറയുന്നെ കേട്ടു
ആഹ് ആണോ?
ആഹ്
പെങ്കൊച്ചാണോ
ഇല്ല ഇല്ല ആൺ കൊച്ച് അവക്ക് രണ്ട് ആൺപിള്ളേരാണേ ഇപ്പൊ മൂത്തവൻ ആദ്യം അങ്ങനെയായിരുന്നു ഭയ ങ്കര മടിയായിരുന്നു അങ്കംവാടിയിലൊക്കെ പോവാൻ അവനൊരു ത്തിപ്പ സ്കൂളിൽ പോകാൻ തുടങ്ങി അപ്പൊ അവൻ ഏകദേശം ഓക്കെയായി അപ്പ അടുത്തവൻ തുടങ്ങി അവന് ആ നാതൂനെ വി പിരിഞ്ഞിയിരിക്കാൻ പറ്റത്തില്ല
ആ അത് ചെല അംഗവാടിയുടെ കൊഴപ്പം ഉണ്ട് കേട്ടോ ചെല അംഗവാടികൾക്കും ഇതുപോലെ ടീച്ചറിന്റെ സ്വഭാവം ഒന്നും പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കേല
ആ ശരിയ ശരിയാ ഹ ഹാ മ് ഞാൻ അന്നേരം കഴിഞ്ഞ ദിവസൊക്കെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വിളിക്കാൻ നോക്കിയായിരുന്നു ആ
ആ അങ്ങനെ റേഞ്ച് പ്രശ്നം ഉണ്ടോന്ന് അറിയില്ല
ആ ആ ചെലപ്പോ ഇനി
ആഹ് ആഹ് ആഹ് ഒരു എട്ട് വർക്ക് കി പത്തുള്ളെ അതുകൊണ്ട് ഇനി അതിന്റെ എന്തെലും പ്ര പ്രശ്നം ആണോന്ന് അറിയത്തില്ല
ആ ആയിരിക്കും ഞാനാണെങ്കിൽ എന്റെ ഫോണി ചെറുതായിട്ട് കംപ്ലയിന്റ് അയാരുന്നു ഇനി അതിന്റെയും കൂടെ ആണോന്ന് അറിയത്തില്ല അതിന്റെ ഡിസ്പ്ലേ പോയേ
ആഹാ
വര വീണ് കിടക്കാ പക്ഷെ നമുക്ക് കോൾ ചെയ്യാം അത്യാവശ്യം ഒക്കെ കാണാൻ വ ര വീണ് കിടക്കന്നേ ഉള്ളൂ ഇനി അതിൻ്റെ എന്തേലും പ്രോബ്ലം കൊണ്ടാണോന്നും അറിയത്തില്ല
ആഹ് ആ എല്ലാ എടാ ഇപ്പം വലിയ കുഴപ്പമില്ലല്ലോ
ആ ഇല്ല ഇല്ല ഇപ്പൊ ക്ലിയർ ആയി ഇപ്പൊ ക്ലിയറായി
ഉം ഉം പിന്നെ അവിടെയെന്നാ ഇന്ന് സ്പെഷ്യലി അത്താഴത്തിന്
ഓ ഇവിടെയന്നാ ഉള്ളിത്തീയലുണ്ട് പയറ് തോരനുണ്ട് ചമ്മന്തിയുണ്ട് പിന്നെ രണ്ട് പപ്പടവും കൂടെ കാച്ചന്നൊക്കെ ഓർത്തിരിക്കുന്നു
ആ
എന്നാ സ്പെഷ്യല്
ഇവിടെ ഇന്ന് കടലക്കറി മീൻ വറുത്തത് പയർ മെഴുക്കുവരട്ടി
കടലക്കറിക്കെ വൈകിട്ട് കഴിച്ചോളൊ ചോറിന്റെ കൂടെ അതോ ചപ്പാത്തിയോ
ചപ്പാത്തിയല്ലാ ചോറു അല്ലാ വൈകിട്ട് അപ്പാ രാവിലെ അപ്പവും കടലക്കറിയുണ്ടാ
ആ ആ ആ
അത് മതിയായിരിക്കും വൈയിട്ട്
ആഹ് ഹാ ഹാ
മീനക്കെയുണ്ടെ അതിന്റെ കൂടെ കഴിക്കും
ആ അങ്ങനെല്ലേ
ചോറാ കൊടുക്കുന്നെ എന്നും അതുകൊണ്ട് അവനുള്ള മെഴുക്കുവര്ട്ടിയും മീൻവറ്ത്തൊക്കെയുണ്ട് ഇങ്ങനെ എല്ലാരും എല്ലാം കൂടെ കഴിക്കുമ്പോ ശരിയാവും
ഞാനും കുഞ്ഞിനങ്ങ് ചോറ് കൊടുത്തതേ ഉള്ളൂ. ഞാനാണെങ്കി എരിവൊന്നും കൊടുക്കാതെ നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുവായിരുന്നേ
ആ
പക്ഷെ അവക്കാണെങ്കി നല്ല എരിവുള്ള മീൻകറി
ആഹ് എരുവൊക്കെ ഇ ഇപ്പഴേ കൊടുത്ത് പഠിപ്പിക്കണം ഇവനാണെങ്കി കുഞ്ഞിലെ അങ്ങനെ ഞാൻ കൊടുത്ത് കൊടുത്ത് ഇപ്പഴും അവന് എരിവ് ഒന്നും കഴിക്കത്തില്ല അതുകൊണ്ട് ഇപ്പഴേ നല്ല എരിവുള്ളത് കഴിപ്പിച്ച് ശീലിപ്പിക്കുവാണെങ്കി നമുക്ക് പിന്നെ പാടു വരുത്തില്ല. ഇപ്പ അതുകൊണ്ട് ഇവന് ഉ ഉണ്ടാക്കുന്ന കറിഎ ഇല്ല എരുവില്ലാതെ കൊടുക്കണം
ആഹ്
രാവിലെ വല്യ പാടണേ
ആ ആ
ട്ടി ആകെ ഈ ഉച്ചക്ക് മാത്രം കഴിക്കുന്നോല്ലൊള്ളൂ. എരിവ് കാരണം തിന്നാതെ പോകരുതല്ലോ ന്നോർത്ത് എരിവിടാതെ കൊടുത്തു വിടും ഉം പ്പൊ പിന്നെ രണ്ടായിട്ടൊക്കെ വെക്കും ടണ്ടി വരു
ആ ഇവിടെ ഇപ്പ ഉണ്ടല്ലോ ഞാന് എരിവാണല്ലോ പറ്റില്ലല്ലോ നോർത്തോണ്ട് നെയ്യും അല്ല ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തോണ്ടിരുന്നു അന്നേരം ആശാൻ അത് പോരാ അപ്പൊ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അങ്ങോട്ടും കഴിക്കുന്നില്ല
ആ അത് നല്ലതല്ലേ
അപ്പൊ ഞാന് അന്ന് ഇവിടെ മീൻകറിയായിരുന്നു ഞാന് അത് ഇിച്ചിരി ഉഴിച്ച് കൊടുത്തപ്പത്തേക്കും കൊച്ച ചെറിയ ചോറുണ്ണുന്നു പിന്നെ അന്ന് തൊട്ടെ
ആ അങ്ങനെ ഇനിപ്പ എല്ലാം കൊടുക്കാലോ ഒരു വയസ്സാകാറായില്ലേ ഇനി എല്ലാം കൊടുക്കുത്ത് ശീലി പിന്നെ മീനും ഇറച്ചിക്കെ ഇച്ചിരി കൂടെ പ ഒക്കെ കൊടുത്താൽ മതി
ആ ഇന്നലെ പിന്നെ ഒരു പിറന്നാളുണ്ടായിരുന്നേ അപ്പ അവിടെ പോയപ്പം ബിരി ബിരിയാണി ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാ കൊടുക്കുന്ന പക്ഷെ അത് കൊടുത്തപ്പ വലിയ ഇഷ്ടം കഴിക്കുന്നു
ആ അത് വലിയ കുഴപ്പമില്ലല്ലോ അരി വേവിച്ചൊക്കെ എടു
ആ അയ്യോ അല്ല ഇന്നലത്തെ ബിരിയാണി നല്ലായിട്ട് വെന്ത് പോയി കുഴഞ്ഞു
ആഹ് അങ്ങ പിന്നെന്ന? കുഞ്ഞിന് ദഹിക്കാൻ പാടൊന്നി
അതിപ്പം നമ്മള് ചോറ് ഉരുട്ടി കൊടുക്കുംപോല് ഉരുട്ടി കൊടുക്കായിരുന്നു അതുകൊണ്ട് പിന്നെ നമുക്കും കുഴപ്പില്ലാണ്ടും കൊടു ക്കായിരുന്നു
ആഅ ന്നാ പിന്നെ സാരയില്ലല്ലോ അവള് ഹാപ്പി ആവൂലൊ
അതെ അതെ അതെ വെറൈറ്റി ഫുഡ് കഴിക്കുമ്പഴ്ത്തേക്കും വലിയ ഇഷ്ടവാ കഴിക്കും പിന്നെ
ആ എല്ലാം വെച്ച് പഠിക്കണോന്നെ
ഉം പണിയൊക്കെ തീർന്നോ?
പണി വീർന്നില്ല കൊറച്ച് ചക്ക കിട്ടിയാരുന്നേ
ആ ആ
അപ്പം ഞാനാ ചക്കേനെ എന്നാ അരിഞ്ഞ് വറുക്കാം ഇവിടെ വറുത്തത് മാത്രേ ഇഷ്ടള്ളൂ
ആഹാ
ഇന്ന് അരിഞ്ഞു വറക്കാനുള്ള തയ്യാറടുപ്പാരുന്നു
ആ ഇപ്പ തന്നെ സമയം ഒത്തിരി ആയല്ലോ ഇനി എപ്പഴാ?
ആ എപ്പഴാനുള്ളതാണ് പറ്റില്ല ട്ടോ
അല്ലെങ്കി ഫ്രിഡ്ജിലേക്ക് വച്ചിട്ട് നാളെ ചെയ്യാൻ മേലായിരുന്നോ
ആ അത് നാളെ ചെയ്യാൻ പറ്റത്തില്ല അതിന് ചെറിയ ഒന്ന് രണ്ട് ചക്കയ്ക്കൊരു മഞ്ഞ കളറുണ്ടേ അപ്പൊ ഇത് നമ്മള് കെട്ടി ഫ്രിഡ്ജി വെച്ച് കഴിയുമ്പോത്തേന അത് ഫുള്ളിങ്ങനെ മഞ്ഞക്കളറാവും പിന്നെ അത് കളയാനേ പറ്റു
ആ ചെലപ്പോഴാണെങ്കി കൈ ക്കുവാ അത് അങ്ങനെ വെ
ആ ചെല പത് കഴിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളാ ഇന്ന് തന്നെ അത് ചെയ്യണം. ഇല്ലെങ്കി എന്റെ കാര്യം അപ്പം ബാക്കിയുള്ള പണിയൊക്കെ മാറ്റിവെച്ചിട്ട് ആ കുറച്ചേ ഉള്ളൂ ഇച്ചിരി ഉള്ളൂ
ആണല്ലേ
അ നന്നാ ചെയ്യാന്നോർത്തു ഇങ്ങനെ ഇരിക്കു
വീട്ടിലോട്ടൊക്കെ വിളിച്ചോ
ആ വിളിച്ചായിരുന്നു അവരരു വൈകുന്നേരം അവര് ഒരു വൈകുന്നേരം ആവുമ്പോത്തേന് ഇങ്ങോട്ട് വിളിക്കും അവരുടെ സമയം നോക്കി
ഹാ
പിന്നെ ആ പരിപാടി വൈകിട്ട് തന്നെ അങ്ങ് കഴിയും
ആ ആ
ഉം
വേറെന്നാ പിന്നെ
വേറെന്നാ ഇങ്ങനെയൊക്കെ പോവുന്നു അവിടെ എന്തുണ്ട് വിശേഷങ്ങള്
ഹാ ഇവിടെ ഇങ്ങനെ സുഖായിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ മഴ ആയകൊണ്ട് ഒരു രക്ഷയില്ല.
ആഹ്
തണുപ്പും, കാറ്റും,
ആ അവിടെ ഇച്ചിരി തണുപ്പ് കൂടുതലാണല്ലോ?
അതെ അതെ അതെ.
ഉം
തണുപ്പിന്റെ തന്നെ അല്ല ആ പാ എപ്പോഴും ഇങ്ങനെ തോരാതെ ചിൻചിനാന്ന് മഴ നി കുവേ അതൊണ്ട് മുറ്റത്തോട്ടൊന്ന് ഇറങ്ങാൻ പോലും പറ്റ് പറ്റില്ല
ആഹ് അതാണ്
ആഹ് ഇപ്പൊ കുഞ്ഞിന്റെ തന്നെ തുണിയൊക്കെ ഒരുപാട് ഉണ്ടല്ലോ
ആഹ് ഉണങ്ങാന വെലെ
ആ പിന്നെ വാഷിംഗ് മെഷീനിലിട്ട് നമ്മൾ ഉണക്കിയെടുക്കുമെന്ന് പറഞ്ഞാലും ഒന്നു വെയിൽ കൊണ്ടി
ഓ എന്നാലും ആ അതെ മടക്കി വെക്കാൻ പറ്റത്തില്ലല്ലോ
അതെന്നെ അതെ
ഉം
അതൊക്കെയാണ് ഇപ്പോഴത്തെ വിഷയങ്ങൾ എന്ന് പറയുന്നത്
അതെ അതെ മഴ ആയിക്കഴിഞ്ഞാൽ അല്ലേലും തുണി വിരിക്കാനും കൂടെ ഇടയില്ലെങ്കിൽ തീർന്നു
തൊഴുത്തുണ്ടായിരുന്നേ അപ്പൊ പശുവിനൊക്കെ കൊടുത്ത് തോണ്ടിപ്പം അവിടെ ഞങ്ങൾ തുണി വിരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി അതുകൊണ്ട് പിന്നെ വലിയ വിഷയമില്ല എന്നാലും കുഞ്ഞി
ആഹ് പശു ഇല്ല അല്ലെ?
ആ ഇല്ലി ല്ല കൊടുത്തായിരുന്നു
ആണോ ഹും ഹു
ആ എന്നാലേ ഞാൻ പിന്നെ വിളിക്കാവേ ആരോ വിളിക്കുന്നുണ്ട്
ആ ശരി ശരി
ശരിയാട്ടെ
ഒക്കെ